ഓ
ഹലോ
കേൾക്ക്ണ്ടാ?
ഓഹ്
ഉം എന്താണ് ചായയൊക്കെ കുടിച്ചാ.
ചായ കുടിച്ച്ട്ടില്ല ചെക്കനെ വിളിക്കാൻ പോയി. ഉസ്കൂള് ഇവിടെ ഇരിക്ക്ണു
പോയോള്ളോ പെട്ടെന്ന് വന്നു.
ഉം അടുത്താണ് ഒരു രണ്ട് കിലോമീറ്ററൊള്ളു.
ഉം ചെക്കന്തെയ്യ്ണ്
അവൾതാ അവിടക്ക് പോയിക്കുന്നു.
ഉം. മദ്രാസിണ്ട ഇന്ന് ആ ഇന്നില്ലാലോ.
ഇല്ല ഇണ്ട്.
ഇന്ന് വെളളി ആഴ്ച അല്ലെ.
ഓഹ് ഇണ്ട് ഇവിടെ എല്ലാ ആഴ്ച്ചിം ഉണ്ട് ലീവൊന്നൂല.
നങ്ങടെ അവിടെ ഇല്ല വെള്ളിയാഴ്ച.
ആഹ് പക്ഷെ ഫസ്റ്റ് ആ ഫസ്റ്റ് ഉണ്ടായിരുന്നല്ലോ രണ്ട് മൂന്ന് മാസം മുമ്പ്.
ഉം ഉം. പിന്നെന്താണ് കുളിയൊക്കെ കഴിഞ്ഞാ.
ഓഹ്
ഉം നിസ്കര്ച്ചാ.
നിസ്കേര്ച്ച്ട്ടില്ല.
ഏഹ്
ലീവാണ് നിസ്കാരത്തിന്റെ
ഏഹ്
വേറെന്താ.
വേറെ ചായ വെക്ക്ണു
ഉം കടിയോ ഉം.
അത അപ്പൊ കടേ പോയിട്ട് തിന്നാൻ വാങ്ങണംന്ന് ന്ന് പർഞ്ഞു.
ആഹ്.
ആപോ സാജി പൈസന്ന്. പോയപ്പോ തിന്നാൻ വേണ്ട പൊക്കവട ഉണ്ടാക്കാന്ന് പറ്, ഞ്ഞ് ട്.
ഹാല് വാങ്ങിട്ട് വന്നതാണ്.
ഉം ഉം.
ഉം ഉം.
അതിപ്പോഒരിക്കൽ പോയിട്ട് വന്ന് ആകെ പോയത് പഞ്ചസാര വാങ്ങാനാണ്.
ആഹ്.
അത് മറന്നിട്ട് വന്നു.
ഓ.
ഉം ഉം പാത്തുണ്ട് ഇവിടെ പൊക്കോട തിന്നാണ്
ആഹ അവര് ക്ക് കൊടുക്കണ്ട അങ്ങനെ
മൂത്താപ്പ ഓട്ടിച്ചപ്പോ രണ്ട പൊക്കോടിയ എടുത്തിട്ട് ഓടി വരി എന്നിട്ട് ഷൂന്ന് പറഞ്ഞേ അപ്പൊ പൂന്ന് ഓ
പ പ്പ വന്ന്
രാവിലെ ഉണ്ട് വള്ളല്ലന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ടിൽ പോയി
ആഹ
ഇട്ട് കുളിച് നണിട്ട് പത്ത് മണിക്ക് വന്നു
ഓ
പണിയണ്ട് പണിയണ്ട് വണ്ടിട്ട് വിള എത്തി അയാൾക്കാാര് വിളിച്ചാലല്ലേ പോകാൻ പറ്റുള്ളൂ
ആർക്ക്
അന്ിയർ റിഫോം വച്ചാാണ്
ആ
വണ്ടി ഓ ട്ടാനേ
ആഹ് ആഹ
അയിനി ഇവിടെ സജി പണീണ്ട് വണിട്ട് കലിയും ഗോപു ഒക്കെ കാട്ടും വേഗം ചൂടണം എന്റെക്കാക്ക് പണിക്ക് പോണം ഉം
ആഹ പണി ആ കാത്ത മുന്നേ അവളക്ക് പണി കൂടി
ഉം എന്നിട്ട് അത് ഉറങ്ങയാണെങ്കില് പണി ക്ക് പോണി ല്ലേ
ഉം
ഉ പറഞ്ഞാ ഭയങ്കര ദേഷ്യം ഉം അത്താ പണിക്ക് പോയിരിക്കുന്നുു
ഉം
ഉം ആഹ ഇന്നത്തോടെ കഴിഞ്ഞു എന്നൊക്കെ പറയണ ഇനി എന്തോ
ഉം ല്ല വിടെയാണ് അട് ത്താണ്
വെങ്ങന്നൂര് അവിടെ ആണത്
അവര് കൂട്ടിട്ട് പോയാ
ഇല്ല സൈക്കിളിൽ തന്നെ പോവും
ഉ ശരിയാക്കിയാ
ഓ
ഉം
പിന്നെന്ത് ഇവിടത്തെ കടയൊക്കെ പൊളിച്ചില്ലേ റോഡ് ത്തെ ഉ അരാണ് തൻസീറ ആരാണഹ് ആര്
നിനക്ക് അങ്ങോട്ട് പോയ്ക്കൂടെ
അ അവിടെന്ന്ന്ന് നീങ്ങിപ്പോവും
ഉം ഞാന എവിടെ പോണ്
ഇല്ല
അവിടെന്ന് നീങ്ങി പോ പറഞ്ഞെ
ഇവിടെ ഒരാള് നടക്കാൻ പടിപ്പിക്കാണ്ട് നടക്ക്ണ്ട്
ആഹ്
നെല വിളിക്കാൻ വേണ്ടിട്ട് അവള് പറഞ്ഞു കൊടുത്തപ്പൊ
അങ്ങനെയാണെങ്കി അവിടന്ന് മാറണല്ലേ നല്ലത്
ഉം ഉം
നീ മാറിപ്പോണം അവര് മാറി
ഉം ഉമ്മ ഇവിടെ പൊക്കോട ഇണ്ടാക്കേണ്
ഉം
നന്നായി വന്ന?
ഉം അന്ന് ഇണ്ടാക്കിയപ്പോ നന്നായിട്ടുണ്ടായിരുന്നു പ്പൊ മൈദീം കൂടി ചേർത്തി ഗ്യാസ് അടു കുഴപ്പൊന്നുഇല്ല
പിന്നെ ബുക്ക് ചെയ്താ
ബുക്ക് ചെയ്ത് രണ്ടാം തീ ബുക്ക് ചെയ്യണം ന്ന് പറ്ഞ്ഞ്ട്ട്
ആഹ് എന്നിട്ട് എന്തായി
ചെയ്തിട്ട്ണ്ട് ഇനി എപ്പ വരുന്നറില്ല
ആയ ബുക്കിങ്ങായ?
ബുക്കിംഗ് ആയി പറഞ് മെസ്സേജ് വന്നു
ആഹ്
ഉം
ബില്ല് കെ ഇത് കെട്ടിയാ?
കരണ്ട് ബില്ല
ആഹ്
ഇല്ല ഒമ്പതാം തീയതിയാണ് ഡേയ്റ്റ്
ഈ മാസുവാ?
ഉം
ഉം
രണ്ടായിരം മാണ്ടേ ആഹ് ഉം ഓഹ് ന്നാർത്തെ വിള്ച്ചു
ഉം
ഉം
പിന്നീട്
പിന്നെന്താണ്
ഹലോ
ഹലോ
ആഹ് കേക്ക്ണ്ടോ
ഓഹ് കേക്ക്ണ്ട്
ഉം
അവ്ടെന്താണ് ചായക്ക് കടി
ഇവോടെ ചായക്ക് കടിയൊന്നുല ഇവടെ ഉള്ളോരൊന്നും അങ്ങനെ കയ് കയ്ക്കൊന്നുല ഇണ്ടെങ്കി മുറുക്കന്തെലും കയിക്കും
മച്ചാനോ പണിക്ക് പോയ
ഓഹ് അവര് പോയി
ഓഹ് ആഹ്
അമ്മായിയമ്മയവിളിച്ചെ
അമ്മായിമ്മ ഓര് പള്ളിക്ക് പോയിരിക്ക്ണ്
എവടെ ഒറ്റക്ക്യ
ഈ മാസത്തെ ഇന്ദു സദ്യലും അയന്റെരു മകനുയിട്ട് അങ്ങനെ പോയിരിക്കുന്നു
ഇവിടെ വന്ന മകന
ഉം
ഉം നല്ലത്
അത് കൊടുത്തോ ഉം ഇല്ല ന്നാ നിന്റെ വീട്ടി പോണ പോലെ നാല് മണിക് ഇറങ്
ആഹ് നങ്ങക്കും നാല് മണിക്കൂറാണ് വ്ട്ന്ന്
ഉം ഇന്നാ വേണ്ട
നല്ല പള്ളിയാണ്
ഉം
പക്ഷേ പേടിയാവും
ഉം
വെറുതെ കാണാൻ മാത്രമായിട്ട് പോവ ഒരു റൂമൊക്കെ ട്ത്ത് അവിടെക്കെ കണ്ട് ചുറ്റി കറങ്ങാ
നല്ല പള്ളിയണത്തെ നല്ല ഊറ്റുള്ള പള്ളിയാണ്
ഉം
നങ്ങളും പോണം അത് പറഞ്ഞ് ബസില് ഞാൻ ഇരിക്കില്ലാലോ ഓട് ട്ടോയിൽ പോകാന്ന്
അവര് എങ്ങനെ പോയി
അവര് സാധാ ബസില് കുട്ടിൾ ഇണ്ടെയിന്നെ ഉം
ട്രെയിനില്ലേ അവിക്ക്
ഇല്ല ഉണ്ട് തോന്നണു അവർക്ക്റിയില്ല
ഉം ചോയിച്ച അറിയും
ഉം ഉം
അഹ് ന്തണ്ടക്കൽ ബാവ്അല്ലേ
ഉം ഉം
ഇവിടുന്ന് ട്രെയിനില പോയി നങ്ങ
ഉം ഉം
കുടുമൽ പാട്ട ട്രൈൻ കേറി
ഉം
പോയി
ഉം
നല്ല ദൂരണ്
ഉം പെർഫ്യൂം വെറെ ഉണ്ടെങ്കി പെർഫ്യൂം സ്പ്രേ ആഹ് നിഞ്ച് വേണ ചായയും പൊക്കവടയും.
എനിക്ക് വണ്ട കൈച്ചോളി
ഉം നീ പിന്നെ ചായ കുടിക്കില്ലാലോ
ഉം.
ഉം.
നമ്മള് ചായ കുടിക്കില്ല ഇപ്പ.
ഉം.
ചാവുടിച്ച നമുക്ക് തലവേനെ വെരും.
അഹ്.
എവടക്കെങ്കിലും പോണം നമ്മക്ക്.
ഉം നമുക്ക് എല്ലാവർക്കും കൂടി എവിടക്കെങ്കിലും പോവാ.
എല്ലടീ മറ്റേ പള്ളിക്കൊന്ന് പോണംന്ന്ണ്ട് പുത്തം പള്ളിക്ക്.
പുത്തംപള്ളി ഉം വണ്ടി പിടിച്ചിട്ട് എല്ലാർക്കും കൂടി പോവാ.
പുത്തംപള്ളി മനവത്ത് ബീവി അടെ അട്ത്തല്ലേ.
ആഹ് അടുത്തല്ല തൃശ്ശൂരിന്റെ അപ്പറം.
അതല്ല അവരൊക്കെ അടു ത്തടുത്തുള്ളവരല്ലേ അവിടെക്കെ പോയിട്ട് ഇങ്ങനെ പോകൊല്ലോ നമ്മ ആദ്യോ.
ഉം ഉം.
അത്മാരി പോയി വരാം നന്നായിരിക്കും. പോവാലെ എങ്ങനെങ്ങിലും അന്നിർ - റ്റ് സമയത്ത് പോണം പോകുമ്പോ അത് എപ്പള വണ്ടീശ്
ക്കിരിക്കണ്.
ഉം.
ഈഹ്.
നറയെ പോകോട ഇണ്ടാക്കിട്ട് രണ്ടണ്ണം വേസ്റ്റാക്കാണ്.
ഇതാപ്പൊ വാങ്ങിയെള്ളൂ അര ലിറ്റർ എണ്ണ.
ഉം.
ഓഹ്.